അ
നല്ല വിശേഷം. എന്ത് പരിപാടി ഇവിടെങ്ങെ ഇരിക്കുന്നുണ്ട്. ആഹ് കേൾക്ക.
കേൾക്കണില്ലിയാ.
ആഹ് കേൾക്കണ്ട്. കേൾക്കുന്നില്ലേ?
ഹലോ?
കുണല്ലേ
കേൾക്കണ്ടോ?
ആഹ് എനിക്ക് കേൾക്കണ്ടേ.
നിങ്ങ നിങ്ങ നിങ്ങക്ക് കേൾക്കണില്ല.
ഹലോ?
നിങ്ങൾക്ക് കേൾക്കുന്നില്ലന്ന് ഹലോ മറുപടിയൊന്നും ഇല്ലല്ലോ?
എന്നട്ടട്ടേന്നാ
അവിടെ നിന്ന് വേറെ സൗണ്ട്
നിനക്ക് ഒന്നും കേൾക്കണില്ലട്ടോ ആളോവിടെ ഇണ്ടോ.
നിനിക്കവിടന്ന് അവിടുത്തെ സൗണ്ടൊക്കെ കേൾക്കണ്ടല്ലോ.
ഒന്ന് സൗ ഒച്ച കൂട്ടിയൊക്ക്. എല്ലോ ചെറതായിട്ട് കേൾക്കുന്നുണ്ടോ?
ഉണ്ട് എന്റെ ശബ്ദം ഫുള്ളിലന്നെയാണ്. എനിക്കവിടെ മക്കള ശബ്ദമൊക്കെ കേൾക്കും.
അതെ.
കുഴപ്പൊന്നുല്ല. ങ്ങക്ക് കേൾക്കണില്ലന്നാ പറഞ്ഞേ. ഏഹ് എനിക്കിവിടെ അത്യാവശ്യം നല്ല റേയ്ഞ്ചു ഉണ്ട്.
ഞ്ഞ കുഞ്ഞി പഞ്ഞി ഇപ്പോ കേൾക്കണ്ടോ?
ആഹ് എനിക്ക് കേൾക്കണ്ട്. ആ എനിക്ക് കേൾക്ണ് ണ്ട് ഇങ്ങ ഇങ്ങളെ സൗണ്ട കേൾക്കാത്തേള്ളൂ പക്ഷെ അവിടെ കുട്ടികളെ സൗണ്ട് ക്ക് നല്ലോണം കേൾക്കുന്നുണ്ട്.
ആഹ് ഇപ്പൊ കേൾക്കണണ്ട് എന്തൊക്കെ പരിപാടി?
എന്ത് പരിപാടി ഇവിടെങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇല്ല ഫ്രീ ആയിട്ട് ഇരിക്കുന്നു. വീട്ടിലാണ് മക്കളെക്കെ ഇമ്മ നോക്കും. ക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു.
ഓ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രീ ആയിപ്പോങ്ങനെ നോക്കിയത് ടെ ഇങ്ങെ ഇരിക്കണ്ട് ഉ മോനത അവിടെ കളിക്കണ് ഉ ഇവിടെ എവിടെ കുട്ടക്കെ ഇവിടെ
കുട്ടികളൊക്കെ ഇവിടെണ്ട് ഓര ഓരോ ഇതില് കളിക്കണണ്ട് കളിക്കൻ ആൾക്കാരുും ഉണ്ട് അങ്ങനെ കളിക്കുന്നുണ്ട് ആ നാളെയും കടി അവധയാണ്
ഉം ഉ അവധി നീ കേട്ടാ പിന്നെ അവർക്ക് പഠിപ്പന്നില്ല ഇവിടു
വണ്ട പഠിക്കും വേണ്ട എഴതും വേണ്ട ഒന്നും വേണ്ട നമ്മള ഇങ്ങനെ നിർബന്ധിച്ചൊണ്ടിരിക്ക ഒക്ക ആണെങ്കിൽ
ആഹ അവിടക്കെ അതന്നെ അവസ്ഥ ഒരു നൂറ് പ്രാവശ്യം മരണംമന്ന് ബുക്ക് എടുക്കണ എന്നുണ്ടെങ്കിൽ
ഇവടെ കാര്യങ്ങൾ നോക്കലും എല്ല കൂടി ഭയങ്കര ബുദ്ധിമുട്ടാാവും ഏ പെട്ടെന്ന് പറഞ്ഞാ കേൾക്കുന്ന കുട്ടികള പഠിക്കണെങ്കിൽ വലിയ പ്രശ്നല്ല അല്ല ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ആ അങ്ങോട്ട് പരിശീലിപ്പിക്കുകന്നുള്ളത്േ
ആ അതെ
പക്ഷെ ചില കുട്ടികള് അങ്ങനത്തെ പ്രശ്നൊന്നും ഉണ്ടാവില്ല ചെ കുട്ടികൾ അവർക്ക് പഠിക്കണം ചില കുട്ടികൾക്ക്േ അങ്ങനത്തെ പ്രശ്നംന്നും ഉണ്ടാവില്ല അവര് പഠിക്കണംന്ന എന്നുള്ളത് അവർക്ക്ന്നെ അറിയാം അതുകൊണ്ട് അവന്നെടു പഠിക്കലും അവരെ കാര്യങ്ങളൊക്കെ അവര് ചെയ്യും അങ്ങനത്തെ കുട്ടികളാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല അങ്ങനെ
നമ്മള ഇങ്ങനെ പറയണം ഒരുപാട് വട്ടം പറയണെങ്കിൽ ബുക്കക്കളും
അങ്ങനത്തെ മക്കളാാവുമ്പോളാണ് ബുദ്ധിമുട്ട് നമ്മളെ എങ്ങനെ പറഞ്ഞേ പറഞ്ഞേ അയിെ ഇതാക്കി കൊണ്ടുവ വരുമ്പയി അല്ലാത്ത മക്കളാണെങ്കില്ിൽ അങ്ങനെ ന്ന പ്രശ്നങ്ങളൊന്നുമില്ല അവന്നെ എടുക്കോ അവരെന്നെ പഠിക്കും അവരെ കാര്യങ്ങ അവര്ന്നെ ചെയ്യും
എൻ്റെ മക്കളൊക്കെ ഒരു നൂറ് പ്രാവശ്യം വരണം
ആഹ് അടുപ്പിച്ചടുപ്പിച്ചടുപ്പി പക്ഷെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിനോട് സെറ്റ ആകും അങ്ങനെ അവർക്ക് ശീലവും അതേ മുതലേ അങ്ങനെ ചെയ്ത് ചെയ്ത്
ഉം ഉം
വ പ്രശ്നം ഉണ്ടാവില്ല
ഉം ഉം ഇവിടത്തൊക്കെ എത്ര കുറാന എടുക്ക് പ എടുക്ക എന്നിട്ട് ഒരുപാട് വട്ടം പറഞ്ഞെങ്കിലേ എടുക്കുവോ
പക്ഷെ നാളെ മദ്രസ ഉണ്ടല്ലോ
ആഹ മദ്രസുണ്ട് ഞാന നോക്കട്ടെ ഒരു ഖുാൻാതാകുമാണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ പോകന്നതാ
ഭക്ഷണൊക്കെ എല്ലാ നേരത്ത വരെ ഭക്ഷണം തന്നെയല്ല കഴിക്കുക
ആഹ് ഞാാന് ചാവിൽ തന്നെ ഉണ്ടാക്കി വെക്കുംന്റെത്തിനുള്ളത് ഉണ്ടാക്കി വെക്കും പിന്നെ വൈകുന്നേരം വേണ്ട കഷ്ടപ്പെടാന ആാവൂില്ല എന്നന്നെല എന്നും പണി മണിക്കൂര് മുട്ടില്ലല്ലോ സ പണി അങ്ങനെ
ശമ്പളംല്ലാത്ത പണിയറിയാ ഉം
അയി ഉ പ്പറ്റ എന്ത എങ്ങന ഇല്ല എല്ല ചൂടണ ഇപ്പൊ മഴൊന്നുംല്ല കഴിഞ്ഞ ഈ സമയത്തൊെ കഴിഞ്ഞ വർഷ ഈ സമയത്തൊക്കെ നല്ല മഴല്ലായി
ആഹ ശ ഇനി എന്താന്ന്റിയുവോ വേനൽക്കാല ആവുമ്പോ വെള്ളത്തിന അോ ബുദ്ധിു്
വെള്ളം ണ്ടാവൂല ആ മഴ ഇല്ലെങ്കില് ഭയങ്കര പ്രശ്നാണ് വേനൽക്കാല ആയാല്.
മഴ അപ്പോൾ വെള്ളവും ഉണ്ടാവൂല ഒന്നും ണ്ടാവൂല
ആഹാ മ് മ് പിന്നെ പെയ്യ ചെലപ്പോ കൊ ചെലപ്പോ കൊറച്ച് കഴിഞ്ഞാലൊക്കെ നല്ല മഴായിരിക്കും.
ആഹ സമയം ഉണ്ടല്ലോ ചെലപ്പം ആഹ കൊറച്ച് കഴിഞ്ഞാൽ നല്ല മഴയാവും.
ഉം ഉം എങ്ങനെക്കെ പടച്ചോൻ വിചാച്ച അറിയില്ലല്ലോ...
അതെ പടച്ചോൻ വിചാരിച്ചത് എന്താന്ന് അറിയില്ല അത് പടച്ചോനല്ലെ അറിയുള്ളു. !
ആർക്കൊക്കെയാണ് അല്ല ഹ് ഞാൻ പ്പോ ന്റെ സ്വന്തം അപ്പോ നേരെ വൈകിയെ ഭക്ഷണം കഴികുള്ളു പതിനൊന്ന് മണികൊവുമ്പോ ഭക്ഷണം കഴിക്കുള്ളു ചെലപ്പോ ഒരു മണി
വീട്ടിൽ വന്നാൽ പിന്നെ മടിയായി. ലെ പണിടുക്കാ മടി
നേരത്തെ ഭക്ഷണം കഴിക്കും എട്ട് മണി ആകുമ്പത്തേന് ഭക്ഷണം കഴിച്ചിട്ട് ഒമ്പതര ആകുമ്പത്തനെ കിടക്കുബ കറക്റ്റ് എന്തായാലും ആ ടൈമില് സമയത്ത് ഒറങ്ങും ആ ആ സമയയാവുമ്പോതന്നെ കറക്റ്റ് ചി എ ചിട്ടയായ ജീവിതം ആണ്? ഇവിടെ വരുമ്പോ ആകെ മടി പിടിച്ച ജീവിതം.
അലങ്കോലായി. മ് ഹ് മ് ഇവിടെ അങ്ങനെ തന്നെ രാവിലെ മ്മള് നേരത്തെ എണീക്കോ മ് എണീറ്റ്ട്ട് പണികൾ വേഗം വേഗം പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും എന്നട്ട് പിന്നെ ഒരു ഉച്ചക്ക് എല്ലാരും ഒന്ന് കെടക്കും. വൈകുന്നേര്ത്തെ ചായ ഇത് രാത്രി എ ഒമ്പത് മണിയാവകുമ്പോ പിന്നെ നമുക്കൊരു ഉസ്താദ് വരും ചോറിന് ആ ഉസ്താദന്റെ ചോറ് കൊട്ത്ത് പിന്നെ മ്മള ചോറ് തിന്നും മക്കകൊക്കെ പ്പ തന്നെ മക്കൾക്കും കൊടുക്കും ആ രാത്രി മ്മള് ഇവിടെ ദർസ്ണ്ട് ആ ദർസക് ഒരു കുട്ടിയും ചോറിന്ന് വേരോ ആഹ ഇന്ന് വരും. അപ്പൊ ഒര് ആവും ഔ ഓന്ക്ക് ആ കുട്ടിക്ക് ചോറ് ഉസ്താദിന് ചോറ് കൊത്താ പിന്നെ അയിന്റെ ബേകിൽ അമ്മള് കഴിക്കും കുട്ട്യേൾക്കും ക്കും കൊടുക്കും അമ്മളും തിന്നും അങ്ങനെ. അങ്ങനെ ഒരു പത്ത് മണി ക്കെ ആവുമ്പോതിനെ ഞമ്മളും കെടക്കും. പിന്നെങ്ങനെ വേറെന്തൊകെ.?
വേറെന്താ കുഴപ്പൊന്നുല്ല അങ്ങനെ പോകുന്നു.
ഉം എവിടെ? അങ്ങനെ പോവലുണ്ടോ ടൂറൊക്കെ പോവലുണ്ടോ യാത്രൊക്കെ എടക്കെങ്കിലൊക്കെ പോവല് ണ്ടോ.?
ഓ അധികം ഹസ്ബന്റ് ന്ന ഭർത്താവ് ണ്ടാവുന്ന സമയത്ത്. അധികം പോവ അല്ലാത്തപ്പോ ഇങ്ങനെ ചെറിയ യാത്രകളെ അങ്ങനെ പോ
ഉ ഉ ഉം ഉം ഞാനിപ്പ ഞങ്ങളിപ്പൊ ലാസ്റ്റ് കൊടൈക്കനാല് മൂന്നാറ് അങ്ങനോക്കെ പോയതാ ലാസ്റ്റ് അവസാനയിട്ട്.
ഞങ്ങളും ലാസ്റ്റ് അവസാനം മൂന്നാറാണ്.
മ് മ് കൊറച്ചായിട്ട് പോയിട്ട്.
ആഹ പിന്നെന്താ.? ത് ഒക്കെ കൊറേ ദിവസത്തെ കഷ്ടപ്പാടാണ് പിന്നെ. വന്നാലും ആദ്യം മുതലെ സെറ്റായിട്ട് വാണം ഓരോ കാര്യങ്ങളും ചെയ്ത് ശരിയായിട്ട് വാണം
എങ്ങനെ.?
നമ്മ പോയി കഴിഞ്ഞാലേ
മ
വന്നാലും പിന്നേം ബാക്കി കാര്യങ്ങളുണ്ടാവും പിന്നെ യാത്രയ്ക്
ആ അവിടെ അമ്മളെ വീട്ടിലെന്നെ ആണെങ്കില് പിന്നെ കുയപ്പല്ല്യ പക്ഷെ ഇവിടെ വരുമ്പോ പിന്നെ മ്മക്ക് എല്ലാം വേണം നമ്മള് ചെയ്യാ. നമ്മള് ടൂർ പോയി വ കഴിഞ്ഞ് വന്നതാണ് ഉള്ളൊരു ഒരു ഇത് നമുക്കുയുണ്ടാവില്ലല്ലോ അതേ പിടിച്ച അവൻ.
മക്കളൊന്നുല്ലാതെ മറ്റേ സോളോ ഒറ്റക്ക്ള്ള ട്രിപ്പ് ഇത് യാത്രകൾ പോകണം അത് ആവുമ്പോൾ പിന്നെ എന്താ പറയുക വേറെയുള്ള കാര്യങ്ങളൊന്നുമില്ല
ആഹ് ആഹ്
നമ്മളെ കാര്യം മാത്രം നോക്കി പോയാൽ മതി പക്ഷെ അങ്ങനെ ആവുമ്പോഴാണ്
നമക്ക് അങ്ങനെ പോകണം എടരൊക്കെ പോകണംങ്ങനെ പ്ലാൻ ഉണ്ട് അങ്ങനെ ഒരു എല്ലാവരും കൂടെ പോയിട്ട് ഭക്ഷണൊക്കെ പുറത്ത ഭക്ഷണ കഴിച്ചത് അങ്ങനത്തെ ഇപ്പോ ഒരു യാത്ര പോകണം
അല്ല ജീവിതത്തില് സന്തോഷം ഉണ്ടാവണെങ്കിൽ യാത്രകളൊക്കെ പോണം അങ്ങനെയാല് ജീവിതത്തിന് സന്തോഷം ഉണ്ടാവണെങ്കിൽ യാത്രകളൊക്കെ
ആഹ് ആഹ് എടക്ക് നമുക്കൊരു മാറ്റംമാണെന്നുണ്ടെങ്കിലൊക്കെ
ഒര് ഉം ആഹ് ഒര് ഫീ - - ഒരു മാറ്റൊക്കെ വാണം ജീവിതത്തിന് അല്ലായെങ്കി
ഉം ഉം അപ്പൊ ഈ യാത്ര പോയി വന്ന നമ്മൾ ജസ്റ്റ് പുറത്ത് പോയിന്നാല നമുക്കൊരു സന്തോഷമാണല്ലോ ഇന്റെ കാര്യം പറയാട്ടോ നമ്മള് പുറത്ത് പോയി നന്നായിട്ടൊക്കെ വരുണികല് നമ്മള് ഒരു ഒരു റിഫ് വണ മാതിരിയാണ് സന്തോഷമാണ് ഉം നമ്മള് ആൾക്കാര് പുറത്തു പൊയി സംസാരിച്ചൊക്കെ വരുമ്പോക്കെ മനസ്സിന് തന്നെ ഒരു രസാണ് സമാധാനം കിട്ടണതു പോലെ
സമാധാനം വേണെങ്കി
ഉം ഉം
നമ്മളിപ്പോ അടുക്കളേലിരിക്ക പണിയെടുക്ക അതൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോ മനസ്സിന്
ഉം ആഹ് പിന്നെ എന്തൊക്കെ
പിന്നെന്താ അങ്ങനെ പോകണ്ടേ സുഖം
ഉം ഉം ആഹ് ശരി